ഹലോ ആഹ് കൊഴക്കുന്നുണ്ട് സുഖല്ലേ
ഓഹ് സുഖാണ് പണിയൊക്കെ കയ്ഞ്ഞോ?
ആഹ് കഴിയുന്നു.
ഓഹ് ചായൊക്കെകുടിച്ചോ? എന്തേ ചായക്ക്‌ഇണ്ടാക്കി ഇന്ന്ന്തേ ചായക്ക് കടിയൊക്കെഇണ്ടാക്കി. ഓഹ് കറിയന്ത് മുട്ടാകറിയാ.
അല്ല അല്ല വെജിറ്റബിൾ
ഓഹ് അഹ് ശെരി പച്ചക്കറിലേ ഓഹ് ശെരി എന്തൊക് ക് എന്ത്പച്ചക്കറി ഇങ്ങനെ പച്ചക്കറിന്റെ കുറുമേ കുറുമക്കറിയണോ?
ആഹ് ഉരുളൊക്കെയങ്ങ് ക്യാരെക്റ്റ് ഇതൊക്കെ ഇട്ടിട്ട്.
ഓഹ് അഹ് ശെരി പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങള് വീട്ടില് പച്ചക്കറിയൊക്കെ ഇണ്ടാക്കാറുണ്ടോ അപ്പോ?
ആഹ് വീട്ടില് ആഹ് വീട്ടില് ഉം മൊളക് വയുതനങ്ങ പിന്നെ ചീരാ, മുരിങ്ങ
ഓഹ് അത്ശെരിലേ അപ്പൊക്കെ ഇണ്ടാക്കാറുണ്ട് അപ്പൊവീട് ത്തേ ആഹ് പച്ചക്കറികൾ ഇടുക്കല്ലോ ഇടക്ക്ലേ ഞാനും അങ്ങൻതെന്നെ വഴുതന വഴുതനാ, പച്ചമുളക് ഇതേമാരി അങ്ങൻത്തെ വെണ്ടക്ക, തക്കാളി ഇങ്ങൻത്തൊക്കെ ഇണ്ടാ കറണ്ട് ഇവടെ അങ്കണവാടിന്ന് ഇങ്ങനെ തൈകൾകിട്ടും ഞങ്ങളവിടെ അങ്കണവാടിന്ന് മാസ ത്തിലോ അല്ലെങ്കില് ആറുമാസം കൂടുമ്പോഴൊക്കെകിട്ട. അപ്പൊ അങ്ങനെ അവിടെന്ന് കിട്ടുന്ന തൈകള് പെ പെട്ടെന്ന് ഇങ്ങനെ ഇണ്ടാവും ന്നമ്മള് വീട്ടില്ചിലപ്പോ തക്കാളിവിത്ത് മൊള പ്പിക്കോലോ ന്നമ്മളിങ്ങനെ കേ കേടെന്നതക്കാളി വെലിചെറിയുമ്പോളൊക്കെ തൈകൾണ്ടാവും നല്ലേനീളത്തിൽ പോയ്ട്ട് പൂവക്കെടും പക്ഷെകായ്ക്കില്ല. പക്ഷ അങ്കടവാടിന്ന് എന്തോകിട്ടുന്ന തൈകളൊക്കെ പെട്ടന്ന്ഇണ്ടാവുന്നുണ്ട്. കായ്കളും പെട്ടെന്ന്ത് തക്കാളിയൊക്കെ ഒര്പാട്ണ്ട്.
ഉം പിന്നെ നൂസ് നൂസ് പേപ്പറിന്റെ കൂടൊക്കെ കിട്ടുള്ളചെൽപ്പോ ഈ പരസ് പേപ്പറിന്റെകൂടെ
പേപ്പറിന്റെകൂടെ വിത്തുകളും തൈകളും കിട്ടോ?
ആഹ് ചെലെത് നമ്മ മാധ്യമ പേപ്പറിന്റെ കൂടൊക്കെ.
ഓഹ് അഹ് ശെരി ഓ അന്ന്ലേ ആഹ് പരിസ്ഥിതിദിനത്തിന് പരിസ്ഥിതിന് ദിനത്തിനൊക്കെ എന്തെങ്കിലും അഹ് ഇണ്ടാക്കാറുണ്ടോ ഇങ്ങനെ പച്ചക്കറികൾ എന്തെിലൊക്കെനടാറ്ണ്ടോ
നമ്മളെവടെ എന്തായ തൈയൊക്കെ നട്ടിരുന്നു ഈ ഇപ്രാവശ്യംചെയ്തിട്ടില്ല കയ്ഞ്ഞ പ്രാവശ്യക്കെ ഇങ്ങനെ ഈ പേരക്ക തൈ അന്നൊക്കൊക്കെ കിട്ടെര്ന്നു.
ഓഹ് അത് ശെരി ഞങ്ങള് ഇവടെ ബസ്സ് തിനസമയത്ത് ന്നല്ല റോഡൊക്കെ വൃത്തിയാക്കും ആളുകളൊക്കെ ഇവിടുത്തെ എല്ലാംവാർഡിലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് റോഡ് വൃത്തിയാക്ക പുല്ലുകളൊക്കെ ചെത്തിക്കോര അങ്ങൻത്തെ ഒര് അന്നത്ത ഒര് ദിവസം അതിനും വേണ്ടിയിട്ടുള്ളതാണല്ലോ ന്നമ്മൾ തൈകൾനട വെച്ച്പിടിപ്പി ക്ക്യാ അങ്ങൻത്തൊരുരിതാണല്ലൊ അയ്ന് വേണ്ടിയിട്ടാണല്ലൊ അങ്ങനത്തെ പരിസ്ഥിദിനംന്നെന്നെ ഒര് പേഹ് പേര് പോലും ഇട്ടതെയ് അപ്പൊഅന്ന് ഇവിട ആഹ് വാർഡുകള് ഓരോ വാർഡിലുള്ള അതേമാതിരി റോഡ് കാട് കെട്ടിയതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് പുല്ലൊക്കെ വൃത്തിയാക്കു കാടുകളും തോടുകളൊക്കെ വൃത്തിയാക്ക അന്ന് ഇവിടെ അങ്ങനെയൊക്കെയാണ്. എന്താ ഉച്ചക്കുള്ള ഭക്ഷണൊക്കെ ആയോ?
ആഹ് ആകൊന്നുഇവിടെ സഹായത്തിനാള് വരും.
ഓഹ് അഹ് ശെരി ചോറൊക്കെ വെക്കാനൊ?
ആഹ് ആചോ ആരണ്ടിനും അടിച്ചോരി തൊടക്കുന്നെല്ലാം ഒക്കെചെയ്യും അതിന് മുന്നേവരെ ന്നമ്മള് അവര് ജിൽ ലീവുള്ള ദിവസം ന്നമ്മള് അങ്ങനെചെയ്യും.
ആഹ് ഓഹ് അത് ശെരി എൻ ലീവ്ള്ളപ്പല്ലേ ആഹ് അപ്പൊ പിന്നെ സുഖാണല്ലോ പിന്നെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ യാത്രകളൊക്കെ പോവാറുണ്ടോ
പോകല്ണ്ട്
ഓ അത് ശരി എങ്ങോട്ടൊക്കെ പോകാനുണ്ട് ബീച്ചിലൊക്കെ പോകാറുണ്ടോ നിങ്ങ
ആ നമ്മള് ഇത് പോലെ കോഴിക്കോട് ബീച്ച് അവടെ നമ്മക്ക് കുടുംബങ്ങള് കുടുംബക്കാര്ണ്ട് അപ്പ പിന്നെ അങ്ങനെ പോകുമ്പോ അങ്ങനെ അവിട
ഞാനും പോകാറ്ണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാറ്ണ്ട് അവിടുത്തെ മെയിനായിട്ട് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം നല്ല കാട മുട്ട മസാല ആഹ് കാടമുട്ട മസാല കോളിഫ്ലവറ് പിന്നെ ആഹ കല്ലുമക്ക കായ ഉപ്പിലിട്ടത് പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ നല്ല രസാണല്ലേ വൈകീട്ടൊക്കെ പോയി നിന്ന് ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന്ങ്ങനെ കഴിക്കാനും പിന്നെ ബീച്ചിൽ നമ്മളാ അത് ആസ്വദിക്കാനൊക്കെ നല്ല രസ ആണല്ലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ സോൾവ് പെയ്യൻ എന്തുകൊണ്ടല്ലേ യാത്ര ഒരു ആ ബീച്ച് യാത്ര ചെയ്യാനുള്ള അടിപൊളിയണല്ലോ എന്തെങ്കിലുക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലും ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ണ്ടെങ്കിലൊക്കെ അതൊക്കെ നമ്മുടെ അയ്ലേക്ക് ങ്ങനെ ആ യാത്ര ചെയ്യുന്നതോടു കൂടി അയിലേക് ഇങ്ങനെ കൊറേയൊക്കെ നമ്മളത് ഇങ്ങനെ ശാന്തമായി പോലെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്തക്കു പോകാനുള്ള സാഹചര്യല്ലെങ്കിൽ ഈ യാത്രയുടെ വീഡിയോകളൊക്കെ ഇണ്ടാവുല്ലേ ആഹ് ഈ അങ്ങനെക്കെ കാണും വീഡിയോകളൊക്കെ എടുത്താണ്ട് ആ ന്താണ് കാണും ഒരുപാട് യാത്ര യാത്രകൾ ചെയ്യുന്ന ഇപ്പൊ ലോകം ചുറ്റുന്ന ആളുകളൊക്കെ കൊറേ ല്ലേ അവരുടെ വീഡിയോകൾ ആ അവരു ണ്ടെ വീഡിയോകള് കണ്ടാണ്ട് ഇങ്ങനെ അത് നമ്മള് പോയി എന്നുള്ള നമുക്കൊരു തോന്നലാണ് അതങ്ങന കാണമ്പ ഞമ്മക്ക് അവിടുത്ത്സംസ്ക സംസ് കാരങ്ങളും അവരുടെ ഭക്ഷണ രീതികളും വസ്ത്രധാരണ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റല്ലോ നമ്മളെതായാലും പോകുന്നില്ല അപ്പൊ നമ്മുക്ക് കാണുമ്പോളെങ്കിലും ഓഹ് സിനിമകൾ കാണാറ്ണ്ട് പഴയ സിനമകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽഷ്ടം ഇപ്പോള്ള സിനമകളൊന്നും അങ്ങനെങ്ങട് ഇഷട ഇഷ്ടല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടുട്ടോ
കോമഡികൾ ഉള്ളതാണ് അതോ ഇങ്ങനെ അധികം ഈ കഥകള് നമ്മളെ ജ് ഞമ്മള ജീവിതത്തിലുമായി ബന്ധപ്പെട്ട
അഹ് ഒരുപാട് കാണുലുണ്ട് അഹ് അങ്ങനെ പഴയ സിനിമകളില് പാടം പറമ്പ് വീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ അധികം ഉണ്ടാവുക. അല്ലെങ്കിൽ പഴയൊരു കട ഉണ്ടാവും അവടെ കുറച്ച് വായക്കലൊക്കെ തൂക്കിയിട്ടിട്ട് അങ്ങനത്തെ സംസാരിക്കുന്ന അങ്ങനെയല്ല ഇപ് ഇപ്പഴത്തെ സിനിമകൾറഞ്ഞാ അടിയും അങ്ങനല്ലേ ള്ളത് അപ്പൊ കൂടുതലും ക്ക് പഴയ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം പിന്നെ വായ ഒക്കെ കണ്ടിട്ടോ അങ്ങനെ കൊറേ സിനിമകളൊ കൊറച്ച് താല്പര്യം ഉള്ള, പണ്ടത്തെ പാണ്ടിപ്പടയും, പച്ചക്കുതിരയും ഇപ്പഴും ഞാൻ കാണും ആ അതൊക്കെ ന്ക്ക് ആ ആഹ് ഭയങ്കര ഇഷ്ടാ. കല്യാണ രാമന് സി ഐ ഡി മൂസ അങ്ങനത്തെ സിനിമകളൊക്കെ ഇപ്പഴും കാണും ഇന്നലേ കൂടി ഒരു സിനിമ ഞാൻ ഇതേമാതിരി സേവ് ചെയ്ത് വെച്ചീന് മാന്ത്രിക മോതിരല്ലേ പണ്ടത്തെ സിനിമയാണ് മാന്ത്രിക മോതിരം എന്നുള്ള ആഹ് ആഹ് ആഹ് സിനിമ ഇപ്പം ഞാൻ എടുത്തു വെച്ചീണ് കാണാൻ വേണ്ടിട്ട് അതൊക്കെ പണ്ടത്തേ ഇപ്പത്തെ കഥകൾ കഥകളുള്ള സിനിമയാണല്ലോ പണ്ട് ഇപ്പഴത്തെ സിനിമയിൽ എന്താ? കഥയണ്ടോ? ഇല്ല ഒന്നുല്ല
ഞാന ഇങ്ങനെ ഈ മറ്റേ പണ്ടത്തമ്മെ ഈ ആകാശദൂത്ക്കെ കാണുന്നത് ഭയങ്കര
ആ ആക സങ്കടാണല്ലോ ആകാശദൂത് ഞാൻ എത്രയോ വട്ടംകണ്ടണ് ലെ ആ കുട്ടികളെക്കനും കൊടുക്കുമ്പയും അത് ആഹ് ഭയങ്കര സങ്കടാണല്ലോ ആ ആ സിനിമൊക്കെ കണ്ട കരഞ്ഞു പോവും ലെ ആഹാ ഞാന് അതെ മാതിരി ഞാന് ഒറ്റക്ക് ഇരുന്ന് കാണും എന്ത് ചിരിക്കാനുള്ള സിനിമകളൊറ്റെ ക്കി രുന്ന് കാണും ക്ക് ഒറ്റക്ക് ഇരുന്ന് ആസ്വദി ദിക്കണം അയിലുള്ള കഥകള് ങ്ങനെ അതുപോലെ തന്നെ പണ്ടത്തെ സിനിമകളൊന്നും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ പോകുന്നതേ അറിയുന്നില്ല പക്ഷെ ഇപ്പത്തെ സിനിമ ഇങ്ങനെ നോക്കും ഇതായിക്കണോ കഴിയുന്നുണ്ടൊ കയ്യുന്നുണ്ടോന്ന് നോക്ക് കാരണം കഥയില്ല എന്തൊക്കോ കുറെ കാട്ടിക്കൂട്ടുന്നോ അത് സിനിമയാക്കുന്നു പക്ഷെ പണ്ട് അങ്ങനെല്ലല്ലോ ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾന്നെ വെച്ചിട്ട് കൊറേ സിനിമകൾ എടുത്ത്ണല്ലോ പണ്ടൊക്കെ അനുഭവ കഥകളും ഉം വിദേശ വിദേശങ്ങളിലുള്ളവരുടെ കഷ്ടപ്പാടെ അങ്ങനെ പണ്ടൊക്കെ ക- തെയ്തുന്ന രീതി അങ്ങനൊക്കെ വെച്ച് നല്ല രസാണല്ലോ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന അങ്ങനത്തൊക്കെ കുറെ സിനിമകൾ ഞാൻ എടുത്ക് ജയറാമിന്റോ മമ്മൂട്ടിന്റോ ഒക്കെ കുറെ കഥകളുണ്ട് അങ്ങനെ പിന്നെ ഉം ശ്രീനിവാസന്റെ ഒക്കെ കുറേ സിനിമകൾ ഉണ്ടല്ലോ അറബിക്കടൽ
ഉം ശ്രീനിവാസനും സലിം കുമാറും എത്താൻപ്പല്ലേ സലിം കുമാറിന്റെ ഒക്കെരു പോയി ഇനിയിപ്പ ഈ ഫിലിമും കാര്യങ്ങളൊന്നും ഇണ്ടാവൂല ഹ് ഹ്
ആഹ ഇനിയിപ്പ അതൊന്നും ഉണ്ടാവുലല്ലോ ആഹ് ഇണ്ടെങ്കിലായി ഓഹ് അങ്ങനെ അ കൊറേ നമ്മളെ ചിരിപ്പിക്കാനുള്ള കഥാപാത്രങ്ങൾ കൊറെ കൊറേ പോയില്ലേ ചിരിപ്പിക്കാനുള്ള കഥാപാത്രങ്ങള് ഇപ്പ ഇല്ല ഇല്ലാന്ന് ന്നെ പറയാം ഇന്നസെന്റ് പോയി സലിംകുമാറ് പോയി പിന്നെ ജഗതി ആയിരുന്നുണ്ടായിരുന്നത് ജഗതി ഇപ്പോൾ അസുഖായിട്ട് ഇങ്ങനെ നിക്കുന്നു പിന്നെ ആരാള്ളെ ചിരിപ്പിക്കാനാരപ്പള്ളത് ദിലീപ് ഇണ്ട് അത് കൊറച്ച് ഇന്നസെന്റ് ജഗതി ഹരിശ്രീ അശോകനൊക്കെ ണ്ട് ട്ടോ ഹരിശ്രീ അശോകനൊക്കെ ണ്ട് അവര് ക്കണ്ട് ബ ന്നാല് കൊറേ കഥാപാത്രങ്ങൾ ശ്രീനിവാസന് അങ്ങനെ കൊറേ കഥാപാത്രങ്ങള് പോയിലേ അവരൊക്കേരുന്നു കോ അഹ് ഇതേമായിരി ചിരിയാ ചിരിപ്പിക്കാനുള്ള സിനിമകളിൽ കൂടുതല് ല്ലേ ഹരിശ്രീ അശോകന്റെ ക്കെ കണ്ടാ ചിരിച്ച്
കോ
പാട്ട് ഞാന് ആ കേൾക്കുംന്ന് വെച്ചാല് ഉം എങ്ങനത്തെ പാട്ടിടണം മെലഡി അങ്ങനത്തൊന്നും കേൾക്കൂല അതായത് പണ്ടത്തെ പ ആ പാട്ട് കേൾക്കോന്ന് ചോയിച്ചാ ഇല്ല ഇപ്പോഴത്തും കേൾക്കൂല അയിന്റൊരു ആ് വേറൊരു സ്ഥാൻന്റെർഡ് നല്ല സ്ലോലി പാടുന്ന അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളില്ലേ അത് കേൾക്കും അല്ലാതെ ത തട്ടും മുട്ടും കൊട്ടലൊന്നുള്ള പാട്ടുകളൊന്നും എനിക്കിഷ്ട്ടല്ല അല്ലാത്ത പാട്ടുകൾ നമുക്ക് അർ - ഥങ്ങളൊക്കെ ള്ള അങ്ങനെ ആ അങ്ങനത്തെ പാട്ടുകളൊക്കെ ങ്ങ - ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേൾക്കാറ്ണ്ട് കെടക്കുമ്പോളൊക്കെ പാട്ട് വെച്ചിട്ട് നല്ല സുഖണല്ലോ അതും കേട്ടിങ്ങനെ ഉറങ്ങാന് അങ്ങനെക്കെ പാട്ട് വെച്ചാട്ട് ആ അതെ മാരീടാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ വെച്ച് ആ സ്കൂള് പോയൊരു മകളുണ്ട് മകള് സ് - സ്കൂളിലേക്ക് പോയി അതോണ്ടു തന്നെ ചോറൊക്കെ കൊണ്ടോണം മോൾക്കെ ഭക്ഷണൊക്കെ കൊണ്ടോവാനുള്ളൊണ്ട് തന്നെ ചോറും പണികളൊക്കെ നേരത്താകും അപ്പോൾ ഒൻപത് മണി യാകുമ്പൊത്തന്നെ യെല്ലാം ഫ്രീ ആയിട്ടിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വെറും അപ്പം അപ്പഴാണ് ഈ യാത്രടെ
യ് ഇണ്ടാവോ
ഇല്ലല്ല ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല
മ് നമ്മ എന്തേലും ചെയ്തിരുന്നോ
ഇല്ലല്ല മുമ്പ് ഒന്നും ചെയ്തിരുന്നുന്നില്ല ഞാൻ പിന്നെ പഠിപ്പ് നി ഇതായി കല്യാണം കഴിഞ്ഞു പോ പിന്നെ കുടുംബമായിട്ട് എങ്ങനെ പോകുന്നു അപ്പൊ പിന്നെ ഒമ്പതരൊക്കെ ആവുമ്പോ അത് ഫ്രീ ആവുമ്പോ പിന്നെ ഫോണില് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ചെയ്യും പിന്നെ അത് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ യാത്രാ സിനിമകളെ അങ്ങനത്തൊക്കെ ഓരോ സ്റ്റോറി കാണുക കഥകൾ കേൾക്ക ഓ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും എല്ലാ ഭക്ഷണവും ഒരു വിധമല്ല എന്നെ കഴിയുന്നതൊക്കെ ഉണ്ടാക്കാൻ നോക്കാറുണ്ട് സ്നാക്സ ഉണ്ട പഴംപൊരി ബ്രെഡ് പൊരി ഉള്ളി വട കായപ്പം കായ്പോളാ
എന്തിനോടാ കൂടുതൽ താൽ
എനിക്ക് എരിവുള്ള ഏ എരിവുള്ള ഭക്ഷണങ്ങളോട് ഏറ്റവും കൂടുതൽ താല്പര്യം നല്ല എരിവ് അവിടെ ഈ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ മധുരത്തിനോട് ഇഷ് ലഡുക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും മധുരം എനിക്കിഷ്ടമല്ല
വേറൊന്നും കഴിക്കൂല
ഐസ്ക്രീമൊക്കെ കഴിക്കും പക്ഷെ അല്ലാത്ത ഇതുണ്ടല്ലോ മധുര പലഹാരങ്ങളായി കിട്ടൂലെ അലുവ അങ്ങനത്തൊക്കെ കിട്ടൂലെ അതൊന്നും കഴിക്കൂല എരിവുള്ളെ ആ ഓവറ് മധുരങ്ങൾ ഇഷ്ടല്ല മധുരം കുറവാ ചായയൊക്കെ കുടിക്കുമ്പോ തന്നെ
മ് മ് മധുരം ഒഴിവാക്കണ തന്നെയാണ് കൊറച്ചൊക്കെ നല്ലത്
നല്ലത് മധുരം ഒഴിവാക്കുന്നതന്നെ എരിവ് ഉള്ള ഒരുപാട് ഭക്ഷണങ്ങള് നല്ല എരിവ് എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം ഇഷ്ടം നാവിലിങ്ങനെ എരിവ് കിട്ടിയാൽ അത്രയും സന്തോഷം
മ് ബുക്കൊക്കെ വായിക്കുവോ
എന്ന ശരി
ഓക്കെ